ഹലോ ആഹ് കേൾക്കാമോ ആഹ് കേ കേൾക്ക. ഹാ രാത്രി ഒരുപാട് വൈകി ആണോ കിടക്കണേ?
അല്ല ഞങ്ങള് ഒരു കൊർചയ്യുമ്പോ കിടക്കും. ആരും കഴിച്ചില്ല കഴിക്കണം എല്ലാരും ആഹ്
ആ ആ
ഒരാളിരുന്ന് പഠിക്കുന്നു ആ ഒരാ മൂത്തോളിർന്ന് പഠിക്കുന്നു.
ആഹ് അതായിരിക്കൂലെ ഇനി ലൈറ്റായിട്ടായിരിക്ക്ണേ
ആഹ്
ആഹ് ആ പഠിക്കാനൊക്കെ എങ്ങനെയുണ്ടോൾക്ക്
കൊഴ്പ്പില്ല നന്നായി പോവുന്നു
ആഹ്ആഹ് ആഹ് നീ നി എന്തിനാ പോണേ
ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ
അതെയോ ഇഷ്ടാണോ
ആഹ് അതെ അതെ അതെ ഇങ്ങനെ വീടിന്റെ അടുത്തുള്ളവരെ ക്കെ ഇവടെ മിഷനുണ്ടേ അപ്പൊ തയ്ക്കാന്ന് പറഞ് വരും അപ്പൊ ഞാൻ തയ്ച്ചൊക്കെ കൊടുക്കും
ഫാഷൻ ഡിസൈനിങ് തൈല തൈലല്ലേ മെയിന ആയിട്ടും മറ്റേ ബ്യൂട്ടീഷ്യന് അങ്ങനെയൊന്നും ഇല്ലല്ലോ ആഹ് ആഹ് ആഹ് ആഹ് നല്ലൊരു മേഹലയാണല്ലോ തയ്ലു ഏത് മോ യാലും പഠിച്ച് പു പലതരത്തിലുള്ള ഇതുണ്ടല്ലോ തൈയ്ലും നീഡിൽ വർക്ക് അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടണ്ട് അതൊക്കെ അപൂ ആഹ് ഹലോ
കേക്കാവോ
ആഹ് ഇപ്പൊകാക്ക ആഹ്
ഞാൻ ചേർന്ന്കിണെ രണ്ടുവർഷത്തേ കോയ്സ
അതെല്ലേ
രണ്ടു വർഷത്തേക്ക അപ്പ എൻ യങ്ങനെ എൽ എല്ലാം തയ്ച്ചു പഠിപ്പിക്കൊ എംബ്രോയ്ഡറി അങ്ങനെ എല്ലാം ഉണ്ടോ
ആഹ് ആഹ് എല്ലാം ഉണ്ട് നമ്മളെ എല്ലാം പഠിപ്പിക്കും
ആഹ്
നമ്മുടെ ആവശ്യത്തിനാണെങ്കിലും നമുക്ക് തയ്ക്കാലോ
തയ്ക്ക ആഹ് ആഹ് നമ്മക്ക് പ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് തൈലന്ന് പറയണത്
ആ പെട്ടെന്ന്ഒരാവശ്യം വന്നാ നമുക്ക് തയ്ക്കാലോ
തയ്ക്ക എന്നാ നമ്മുടേതായ തുണിയായാലും ഒന്ന് തയ്ക്കണെങ്കിലെ തയ്ക്ക ആഹ് ആഹ് ആഹ് തൈലന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഒരു കള കടയിടാനായാലും നമു ഭാവിയിലേക്കായാലും ഒരു കടയിടാനോ അങ്ങനെയൊക്കെ ആയാലും വളരെ ഗുണം ചെയ്യുവല്ലോ ഏതായലൊക്കെ പഠിച്ചിരിക്കുകവാണെങ്കില്
ആഹ്
ഇതിപ്പോ കമ്പ്യൂട്ടറിനെക്കാലും അഹ് അന്നേ അത്യാവശ്യം പഠി പഠിക്കേണ്ടൊരു സംഭവ ഇ തയ്യെലെന്ന് പറഞ്ഞ അല്ലേ
ആ ആ ഞാന് ഒമ്പതാം ക്ലാസൊട്ട് ഇവിടെ വീട്ടിൽ മിഷനുണ്ട് അപ്പൊ ഇങ്ങനെ അമ്മ ചെയ്ന്ന് നോക്കി കണ്ട് പഠിച്ച് അങ്ങനെ എനിക്ക് തയ്ക്കാൻ ഇഷ്ടായിരുന്നു. പിന്നെ മെഡിക്കൽ ഫീൽഡ് ഒന്നും എടുക്കാൻ എനിക്കിഷ്ടല്ല അതുകൊണ്ടാണ് ഞാൻ എനിക്ക് പ ഈ ഒരു ഫാഷൻ ഡിസൈനിലേക്ക് ഇറങ്ങാനൊക്കെ വെച്ചത്
ആഹ് ഫാഷൻ ഡിസൈനി എന്നിട്ട് പിന്നെ ഒരു വല്യയൊരു കടയി അങ്ങനെയൊക്കെ ആയാ ഒരു കൊർച്ചു പേര് ത തൈല്‌ പഠിപ്പിക്കും ആഹ് അങ്ങനേ ചെയ്യാലോ
പ്പൊ ഇ എംബ്രോയ്ഡറി വർക്ക് ചെയ്യാനായല് അപ്പൊ ഇത് ഇങ്ങനെ പഠിച്ചിറങ്ങുവാണെങ്കില് തൈല് മാത്രമല്ലല്ലോ വേറെ ഈ വർക്കെല്ലാം പഠിപ്പിക്കുന്ന കൊണ്ട് നമുക്ക് ആ ആ ഒരു വർക്കും കൂടെ നമുക്ക് അങ്ങനെ കിട്ടും ഇത് അത് അപൂർവ്വമാണല്ലോ അങ്ങനെ ആളുകൾക്കെല്ലാം തൈലെന്ന് പറഞ്ഞാ തൈല് മാത്രം അറിയാവുന്ന ആളുകളായിരിക്കും കൂടുതല്
ആ ഇത് ഇപ്പ എല്ലാം കൂടെ പഠിപ്പിക്കുന്ന അതുകൊണ്ട രണ്ട് വർഷം ഇല്ലെങ്കി നമു ക്കാറ് വർഷ് ആറ് മാസത്തെ എന്തെലും കോഴ്സ് എടുത്താ പോരാര്ന്നോ ഇതിപ്പോ എല്ലാം കൂടി പഠിക്കുന്നേട്ത്തഴിഞ്ഞാ നമുക്ക് നല്ലതല്ല നമുക്ക് ഇപ്പോൾ വീട്ടിൽ തന്നെ ഒരു കല്യാണത്തിന് പരിപാടി വന്നാലും നമക്ക് സ്വന്തായിട്ട് തയ്ച്ച് കൊടുക്കാലോ ആഹ് ഇപ്പൊ വെളിത്തന്നെ തയ്ക്കാൻ നല്ല പൈസ ഇല്ലേ
പൈസ്യ ആ ഒരു കല്യാണ ഡ്രസ്സ് തയ്ച്ച് കിട്ട് ട്ടാന്ന് പറയുമ്പോഴത്തേക്കും തന്നെ അപ്പള തന്നെ കിട്ടും പത്ത് നാലായിരം രൂപ മേള്ല
ആ ഇപ്പൊ ഒരു സാരി ട്രൈപ്പ് ചെയ്യുന്നേന് തന്നെ അഞ്ഞൂറ്രൂപ ഉടിപ്പിക്കുന്നതിന് ആയിരം രൂപ അങ്ങനല്ലേ
ആഹ്
എല്ലാത്തിനും ഇപ്പൊ വെല കൂടുതലാ
എല്ലാത്തിനും ഏതെടുത്താലും വിലയാണല്ലോ ഒരു അ ഒരു മെഹ ഈ ഇപ്പൊ ഈ ഉദാഹരണം പറഞ്ഞാ ഒരു മെഹന്തി ഇടാൻ പോണെ തന്നെയും അതിനും നല്ല അത്യാവശ്യം പൈസ കിട്ടുവല്ലോ
ആ അതെ നമ്മുടെ കൈ പ ത്തീടെ അവിടെ വരെ കൊർച്ച് കാശ് അവിടുന്ന് തായിത്തീക്ക് വേറൊരു കാശ് അങ്ങനെ അളന്ന്
അങ്ങനെയാലേ
ആഹ്
അഅന്നെ അളവ് അളവ് അനുസരിച്ച് അങ്ങനെയാണ് അങ്ങനെയായിരിക്കും
ആ അതെ അതെ ആ അങ്ങനെ ഞാൻ പോയിട്ടുണ്ട് ഇടാൻ പോയിട്ടുണ്ടായിരുന്നു
ആ അതെലെ ആ ഇപ്
ആഹ് ആഹ്
ആ മൊത്തത്തിൽരു സർവ്വകലാവല്ലഭയാണ് ആഹ് ഹ് ഹാ ആഹ് പിന്നെ
ഫീൽഡ് അങ്ങനെ ഒന്നും ഇഷ്ടല്ല നമക്ക് ഇങ്ങനത്തെ പരിപാടിയിക്കെല്ലേ
ആഹ് അതെ അതെ അതുകൊണ്ട് പിന്നെ പിന്നെ വേറെന്നെക്കെ ചെയ്യും
വേറെന്തൊക്കെയ ഇങ്ങനെ പടം വരക്കും
ആഹ് അതെല്ലേ
ആഹ് ആഹ് ക്ലാസിനൊക്കെ പോകുന്നായിരുന്നു.
ആഹ് അതൊക്കെ പ്പ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്തിടുവാണങ്ങി. അങ്ങനെയൊക്കെ പല ഇത് കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്യുവണെങ്കിൽ ക്ലോത്ത് എബോസിങ്ങല്ല എന്തോ അതിന് പറയുവല്ലോ
ഇൻസ്റ്റേലെ വീഡിയോ ഇടാനാ
ആഹ് വീഡിയോ ഇങ്ങനെ ചെയ്ത്ട്ടേ അങ്ങനെയെക്കിടുവാണെങ്കിൽ നല്ലതാണല്ലോ
ആഹ് അത് ഇടാം പക്ഷെ നമുക്ക് അത് നല്ല ഒര് എഡി റ്ററ് വേണം നമ്മള് എഡിറ്റെയ്താ ശരിവത്തില്ല ആഹ് അപ്പള് നമുക്ക് കൂടുതല് വർ ക്ക് കിട്ടണെങ്കി നമുക്ക് നന്നായിട്ട് എഡിറ്റ് അറിഞ്ഞിരിക്കണം
ആഹ് ആഹ് ആഹ് ആഹ് അതും കൂടെ കഴിഞ്ഞാ അങ്ങനെയൊക്കെക്കൂടെ അറിയുവാണെങ്കിൽ നല്ല ഇതല്ലേ
ആഹ് അതിനിപ്പം ഇപ്പം എടിച്ച വല്യ പ്രയാസൊന്നുവില്ല ഇങ്ങനെ ഒരു ആപ്പ് കേറ്റുക നമ്മടെ ആഹ് ഒരു ആപ്പ് കേറ്റി അതിനാത്ത് നമ്മള് എ എടുത്ത വീഡിയോസ് എല്ലാം അങ്ങ് അയച്ചു കൊടുക്കുവ ഏത് വീഡിയോ വേണ്ടേ ടൈ പ്പേടുകദേ അതവര് എഡിറ്റ് ചെയ്തിങ്ങു തെരും
ആഹ് ആഹ് പിന്നെ ഫോണിനും നല്ലെ എടുക്കുന്ന വീഡിയോസിന് ക്ലാരിറ്റി ഉണ്ടാരിക്കണോല്ലോ ആഹ് അങ്ങനെ ഒരു സംഭവം ഒണ്ടല്ലോ
പ്പം നമ്മള് ഇപ്പൊ ഒരു മേഖലയിൽ നിന്ന് കേറീട്ട് വേണം അത് നോ ക്കാന് ച്ച മ്മളിപ്പൊ പഠിക്കുവല്ലേ അതിൽനി ജോലി കിട്ടീട്ട് വേണം നമുക്കൊരു ഫോൺ എടുത്തിങ്ങനെ വീഡിയോ ഇടാൻ
അതു അത് ശെരിയാ നമ്മുടേതായ വരുമാനം കൊണ്ട് ചെയ്യുമ്പം നമുക്ക് നമ്മ ആഹ് ഒരു പേരൻറ്സിനെ ആശ്രയി ക്കാതെ ചെയ്ത് അതൊരു നല്ല കാര്യാട്ടോ അതാണ് ഏറ്റൊം നല്ല കാര്യം
ആഹ് പിന്നെ ഇപ്പോളവര് തന്നെ നമുക്ക് ഈ ഫോൺ തന്നെ നമുക്ക് ക്കൊരു ബുദ്ധിമുട്ടിയല്ലെ അവരെടുത്തന്നെ അപ്പൊ ഇതിലും ക്ലാരിറ്റി കൂടി നമുക്ക് ഐഫോൺ വേണന്ന് പറഞ്ഞാലും ഒന്നര ലക്ഷം രൂപയാകും അപ്പൊ അത് മേടിക്കണെങ്കിൽ തന്നെ അത് നമുക്ക് പകുതി കാശ് നമ്മളെ പഠിപ്പിക്കുന്ന പകുതി കാശ് തന്നെ പോവും
ആഹ്
അപ്പൊ ആഹ് പഠിപ്പിക്കുന്ന ആഹ് കാശൊണ്ടെങ്കി അതിന് നമ്മൾക്ക് ഒരു ജോലി കിട്ടി കഴിയുമ്പോ നമ്മള് സ്വന്തം കാലി നിന്നാലും നമുക്കത് അത് ചെയ്യാലൊ
അ ചെയ്യാം ചെയ്യാം തീർച്ചയായിട്ടും
ആ നമുക്കിപ്പാ ജോലി കിട്ടി സ്വന്തം കാലി മക്ക് വരുമാനം ഒണ്ടെങ്കിൽ നമക്ക് കൂടെ ഒരു അസിസ്റ്റന്റിനേം കൂടെ വെക്കാം
ആ വെയ്ക്കാം അപ്പൊ പിന്നെ നമ്മക്ക് ഏ നമ്മടേതായ കാര്യങ്ങൾക്ക് ഒരു ഫോൺ മേടിക്കാനോ ഒരു ഡ്രസ്സ് മേടിക്കാനോയാലും അവരെ അത് അപ്പൊ അതന്നെ ആ അതന്നെ അവർക്കൊരു വലിയൊരു സന്തോഷല്ലേ
ആ
ആ ഒരു തുച്ഛമായ പൈസേം കൊണ്ട് അവര് പഠിപ്പിച്ച് ഇത്രേം എത്തിച്ച് അയിന് ശേഷം മക്കളൊരു ജോലിയിലേക്ക് എത്തി പിന്നെ അവർക്ക് എ അ ഒ പിന്നെ ഒരു റെസ്റ്റ് റെസ്റ്റെടുക്കുവെം ചെയ്യാലൊ മക്കളുയരങ്ങളിലേക്ക് പോണ കണ്ട് അവർക്കും സന്തോഷിക്കുവെ ചെയ്യാലോ എങ്ങിനെ അങ്ങനെയൊക്കെ എല്ലാ മക്കളും ചിന്തിക്കുവാണെ വളരേ നല്ലൊരു കാര്യവാണല്ലോ
അതെ പ്പൊ എല്ലാർക്കും ഫോൺ അഡിക്റ്റാ അവർ ക്കാ പറയുന്ന കാര്യങ്ങള് അവർടെ മുന്നിലെത്തണം അങ്ങനാ
മും ആ അതിപ്പം മക്ക പേരൻറ്സിനൊണ്ടോ ഇല്ല്യയോന്നൊന്നും നോക്കണ്ട ആവശ്യം നോക്കൂല്ല അവര് കൊണ്ടുവാ എന്ന് പറയണത്
ആ അതവർടെ മുന്നിലെത്തണം ഇല്ലെങ്കി അത് വീടെടുത്ത് മറിച്ചു വെക്കും
വാ ഹ ഹ അതെയതെ ശെരിയാ പിന്നെ ഏഹ് പഠിക്കാനായാലും അവരാ ഒരു പേരൻസിന്റെ പൈസ മൊത്തം എടുക്കുക പഠിപ്പിക്കുക പഠിക്കാൻ വിട്ടു കഴിഞ്ഞാ അവരടിച്ചു പൊളിക്ക്യാ
തന്നെ എനിക്ക് വണ്ടിക്കൂലി ഇത്രേ ഒള്ളൂ അപ്പാ ഇത്ര രൂപ കൊടുക്കുമ്പോ അന്നാ എനിക്ക് കുറച്ച് കാശുംകൂട താ ഇങ്ങട് എന്നാ ഞി എനിക്ക് ഉച്ചയ്ക്ക് കാ ചായ കുടിക്കാനോ ബജ്ജി കഴിക്കാനോ അങ്ങനെയൊക്കെ പറയല്ലേ
ആഹ് അതെ അത് തന്നെയാ പോയി കഴിയുമ്പോഴത്തേക്കും എ വണ്ടിക്കൂലി കൊടുക്കും വണ്ടിക്കൂലി കൊടുത്തു കഴിഞ്ഞാ എനിക്ക് അത് ചായക്ക് കാന്റിനീന്ന് ഒരു ഉച്ചക്ക് എല്ല ഫ്രണ്ട്സെല്ലാരും പോകും അപ്പൊ എനിക്കും പോണം ആ ഒരിത് വർത്താനാണ് എന്റെ തലേലേക്കല്ലേ വരണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് പോവുമ്പോ എനിക്ക് പോണം അല്ലെങ്കി എനിക്ക് നാണക്കേടാണല്ലോ ആഹ് അതാണ്
ഉം ഞാനെ ഇപ്പൊ ഇപ്പ ത്തെ പേരൻസ് ആണേലും അതെ അവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അറിയാതെയാണല്ലോ അവരെ വളത്തുന്നെ
വളത്തുന്നെ തീർച്ചയായിട്ടും ഒരു കു അതെന്നാവെച്ചാ അവര് പറേണ എന്നാവെച്ചാ ഞാൻ കഷ്ടപ്പെട്ട് വളർന്ന് എന്റെ കഷ്ടപ്പാട് എൻ്റെ മക്കള് അറിയരുത് എന്നുള്ള പക്ഷെ
അവർക്ക് അവരുടെ ഒരു ഇത് ലൈഫ് അടിപൊളിയാക്കണം
ആഹ് അതൊരു നല്ലൊരു തല്ലല്ലോ നമ്മള് മക്കളെയും ആ കഷ്ടപ്പാടഞ് വള
വളർത്തും ആ എന്റെയും അമ്മ ഇങ്ങനെ ന്ന് ഞാനും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നന്ന് അവർക്ക് പിന്നീട് ആ ഒരു തലമുറയിൽ നിന്നും കിട്ടും
കിട്ടും ആഹ് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മക്കളാണ് വേണ്ടത്
ആഹ്
പക്ഷെ ആരും ചിന്തിക്കൂല
അതെ എല്ലാർക്കും പ്പൊ അവരോവരുടെ കാര്യങ്ങള്
ആഹ്
ഇപ്പൊ ഒരാ വീട്ടീന്ന് ഒരാളെ പഠിപ്പിക്കാൻ വിട്ടു. അവർക്ക് അവരുടെ കാര്യം നോക്കി അവർക്ക് ആ ജോലി കി ട്ടി ആ ഒരു വഴിക്ക് അവരങ്ങ് പോയി. പിന്നെ വീട്ടുകാര് വേണ്ട. നാട്ടുകാര് വേണ്ട. അവര് കല്യാണം കഴിച്ചു അവര് ആ ഒരു ഇതായി അവി ടെ നിക്കുവ
പിന്നെ തിരിഞ്ഞു നോക്കൂല
ആ അതെ അപ്പൊ അന്ന് പഠിപ്പിച്ച അപ്പനേം വേണ്ട അമ്മനേം വേണ്ട.
ആഹ് പിന്നെ കാരണന്മാരെ ജീവിതം വേസ്റ്റ്.
അതെ ആ അപ്പൊ അവര് ചിന്തിക്കും എന്തിനാണ് ഞാൻ ഇത്ര കാശ് ഞാ മോളെ പഠിപ്പി ജി ക ആ മറ്റെ ലോൺ ഇവിടെ അടച്ചൊണ്ടിരിക്യാരിക്കും.
ആഹ് ലോണും അടച്ച് മ എൻ്റെ ചെറുപ്പത്തിലെ തൊട്ട് കാശും വളർത്തിപ്പ എന്ന ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കി അങ്ങനെ വിട്ട് ലോണും അടച്ച് പഠിപ്പിച്ച് ഒരു നിലയിലയക്കുമ്പോ അവര് അവരുടെ പറക്കും മറ്റേ അവര് പറന്നങ്ങ് പോവും.
അതെ
പിന്നെ തിരിഞ്ഞു നോക്കലില്ല
ആഹ് അവർക്ക് അവരുടെ കാര്യങ്ങളായി ഉമ്
പിന്നെ അവര് കല്യാണം പിന്നെ അവരുടെ മക്കക്ക് വേണ്ടിയാണ് അവര് ജീവിക്കണ്.
അതെ അപ്പൊ അവര് ബുദ്ധിമുട്ട് അനുഭവിക്കും.
ആഹ്
ആഹ് അപ്പൊ ആലോചിക്ക അയ്യോ അന്ന് എന്റെ അച്ഛനും അമ്മയും ഇങ്ങനൊയിരുന്നല്ലോ.
ആഹ് അതെ അതെ അന്ന് ശരി ഞാൻ വിളിക്കാട്ടോ ന്നാല് വിക്കൂ ആ ശരി എന്നാ.
ഞാനും ഗുഡ് നൈറ്റ്
ഗുഡ് നൈറ്റ്
ആഹ്